ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് കേൾക്കണ്ട് എന്തൊക്കെയാ വിശേഷം
സുഖം മഴയുണ്ടോ അവിടെയല്ല
മഴ ഉണ്ടായിരുന്നു ഉച്ചക്ക്ശം ഇണ്ടായിരുന്നു ഇപ്പ പെയ്യുന്നില്ല
ആഹ് ഇവിടെ ഇപ്പം പയി ഇവിടെ ഇപ്പ ഇണ്ട്
ഏഹ് എന്ത് ചായ കുടിച്ചോ
ആ ചായയെല്ലാം കുടിച്ചു ചായയല്ല പാ കഡ് ഒന്നുല്ലടി ചായയല്ല പാല് പഴം അടിച്ച് അങ്ങനെ മക്കളും നമ്മ അങ്ങനെ അയക്കാം കഡി യിട്ടൊന്നുമില്ല മക്കൾക്ക് ബ്രെഡ് വാട്ടി
ഏഹ്
പിന്നെ എന്താ രാത്ത്തേക്ക ഭക്ഷണല്ലായോ
അത് രാവിലെ ഉച്ചക്കെല്ലാം ഉണ്ടാക്ക അപ്പൊ തന്നെ ഞാൻ രാത്രിക്കുള്ള ഉണ്ടാക്കും പിന്നെ ഇത്ര അടുക്കേെ ഒന്നുംകേറൽ ഇല്ല
രാത്രി ചോറാണോ
ആ ചോറയിക്കും
ആഹ് ഇവിടെ കടിയ ഞാൻ രാവിലെക്കെ കടിയുണ്ട് അപ്പൊ കടി മതിവരിക്കും ചോറ് രാത്രി കഴിക്കൂല ആഹ് ഞൻ കഴിക്കൂല ചോറ് ഇഷ്ടല്ല രാത്രി കഴിക്കാന ഇഷ്ടമല്ല
ഉം ചോറ് പരമാവധി നമ്മള് രാത്രി ഒഴിവാക്കന്നെ നല്ലത്
നമ്മ കഴിക്കലേ ഇല്ല പിന്നെ ഇവര് ഇവി ആദ്യം ഭർത്താവെല്ലാം കഴിക്കണ്ടായി പിന്നെ അത് ഒഴി വാക്കി ഇങ്ങനെ പക്ഷേ അരി തന്നെ കഴിച്ചന് ഷുഗർ വെറുതെ ചോറ് തോന്നുമ ഷുഗർ പിടിക്കും
അത് ശരിയാണ് ഞാൻ പിന്നെ ഈ രാത്രി പിന്നെ കു ട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ ഇതിനൊക്കെ ഇക്കുന്ന സമയത്ത് പിന്നെ അപ്പ ഒന്ന ഉണ്ടാക്കാൻ പോയാ പിന്നെ അതൊന്നും നടക്കൂല പിന്നെ ഈ സമയത്തൊക്കെ ഉണ്ടാക്കി വെക്കാ അപ്പൊ പിന്നെ അത് ഞാന് ചെയ്യലുല്ല
ഇല്ല ഞാനേ ഇപ്പൊ ഇന്ന് കടി ഇണ്ട് അപ്പ അത് മതി വെച്ച് അപ്പൊ രാവിലത്തെക്ക കടിയുണ്ട് ഉച്ചക്കത്തെക്ക് കറിയോണ്ട് എന്താ കറിയ എന്താ
കറി കുമ്പളങ്ങ കറി വെച്ചക്ക കുമ്പളങ്ങി വായിക്കുമ്പോട കൂടിട്ട് കറി വെച്ചക്ക
ആഹ് ഇവിടെ സോയാബീനാ സോയാബീൻ കുക്കറില ഇട്ട് അടിച്ച് അങ്ങനെ കറി വെച്ചതാ
ആഹ്
ആഹ് ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും മതി പിന്നെ മീനൊന്നും സ്കൂളിൽ കൊണ്ടാൻ കഴിയില്ല അതുകൊണ്ടണ് ങ്ങനെ മീനൊന്നും അങ്ങനെ ഇതാക്കല്ല കോഴി അങ്ങനെ ആക്കും അപ്പം എന്തെങ്ക ചെറിയഷ്ണം പൊരിച്ച് പച്ചക്കറികറിയോ കോഴിപൊരിച്ച് അങ്ങനെ കൊടുക്കും
ആഹ് ഇവിടെ ഇവിടെ ഒന്നും പറ്റൂല്ല മീനും ചിക്കനും ഒന്നും പറ്റൂല്ല ആഹ് ഇവിടെ സ്കൂളിലൊന്നും പറ്റുല്ല
ഇല്ല സ്കൂളിലത് പ്രശ്നല്ല മീന് മാക്സിമം ഇതാക്കുല മണക്കും പിന്നെ കറി എരുലാ ഡ്രസ്സിലയാലും കുഴപ്പാണ് കുപ്പായത്തിലായാലും കുഴപ്പാണ്
അത്ശരിയാ എന്താ എന്നിട്ട് ഹസ്ബൻഡ്ന്റെ നാട്ടിൽ തന്നെയാണോ
ആഹ് ഹസ്ബൻഡ് നട്ടിതന്നെയാ അവര് കോടതിലാ വക്കീലല്ല വക്കീലല്ലാത്ത സ്റ്റാഫാ
അതെ
എല്ലാരും കോടതിൽന്ന് പറഞ്ഞാട് പറയും വക്കീലെന്ന് ക്കില് പരീക്ഷ ഏഴുതി കിട്ടുന്നെല്ലല്ലോ
ആഹ് ഓക്കേ വകീല് പറഞ്ഞാല് ഞമ്മള് മറ്റേ എന്താ പഠിച്ചിട്ട് ഇതാ വക്കീലേ എന്ന് പറയുമ്പ ഞമ്മള് വിചാരിക്കും
ആഹ് ഇത് എക്സാം കോടതിലെന്നൊന്നും പറയൂല നമ്മള് വക്കീലാന്നല്ലേ പറയു
അങ്ങനെയല്ലേ പറയുള്ളുല്ലെ കോ കോടതിലന്നല്ല പറയണല്ലേ
ആഹ് അതേപോലെയന്ന് പോലീസ് എന്റെ ഒരു എന്റെ ചങ്ങയിടെ അച്ഛൻ
ആഹ്
എഹ് പോലീസിലാണ് അപ്പൊ പോലീസല്ന്നല്ല പോലീസില് സ്റ്റാ സ്റ്റാഫും ഉണ്ട് പോലീസ് അല്ലാത്തസ്റ്റാഫ് അപ്പൊ പോലീസ് അങ്ങനെ പറയുമ്പോ പോലീസ് സ്റ്റാഫ്ന്നുക്കേമ്പോ പോലീസ് അപ്പൊ പോലീസല്ല ഇതെന്നോട് ആര് ചോദിച്ച വക്കിലന്നോ വക്കീലല്ല വക്കിലിന് നമ്മ വക്കീൽ തന്നെ പറയും കോടതിലെന്ന് പറഞ്ഞാ അടുത്ത സ്റ്റാഫ് ഉണ്ടാവുല്ലോ ഈ ജഡ്ജിന്റെ ഒരോന്ന് എഴുതാനോ ഇതാക്കാനോ അങ്ങനത്തെ ആളാന്ന് പറയും എത്ര ആള്ന്നറിയോ വക്കീലൊക്കേണ്ന്ന് വക്കീൽന്നായിട്ട് ആ ഉണ്ടരിക്ക പക്ഷെ വക്കീലല്ല
അതെങ്ങനെ ഈ ജോലി കിട്ടണങ്ങനെയാണ്
പി എസ് സി എഴുതിട്ട്
ആഹ് അങ്ങനെ കിട്ടണയാണല്ലേ
ആഹ് അതിപ്പൊ നമുക് എല്ലടുത് കിട്ടുന്നില്ലേ എൽ ഡി സി മറ്റേത് മറിച്ചെത് കിട്ടുന്നില്ല അതില് ഓരോരു പോസ്റ്റ് കോടതില് ഉണ്ടാവുല്ലോ
അതെല്ലെ
ആഹ് അങ്ങനെ കിട്ടിയതാ
അതെ ഈ എന്തെലും ചെയ്യണ്ടോ
ഞാ പി എസ് സി പഠിക്കുന്നുണ്ട്
അതെ
മൊബൈല് ത് കുട്ട്യള് രണ്ടാള് ഒരാള് എൽ കെ ജി. ല് മോന് മോള് ഒന്നാം ക്ലാസില് നിന്റെമക്കളോ?
ഇക്ക് മൂന്നാളാണ് മൂത്ത മോള് ഒമ്പത് എട്ടില് രണ്ടാമത്തെ മോള് മൂന്നില്. ചേർദിനെ പ്പ എൽ കെ ജി ചേർത്തി.
ആഹ് ഇവന് പ്പ മോനും കൂടി സ്കൂള് പോവാ തൊടങ്ങ്യ ഞക്കയ്ന് പ്പ ഞങ്ങക്ക്. സമയം കിട്ടൊല്ലോ അയ്ന്. പ്പൊ കൊർച്ചും കൂടെ നോക്ക ഇല്ലെങ്കി ഒ അങ്ങഇതാക്കി അഹ് താക്കി ഒന്നും കയ്യൂലല്ലോ ഇതെല്ലം. പണി രാവിലെയവും ഉച്ചക്കത്ത ഫുഡും കൊണ്ടോണം ഉച്ചക്കത്തെ ഭക്ഷണും കൊണ്ടോണം. രാവിൽത്ത ഭക്ഷണവും കൊണ്ടോണം അപ്പൊ പിന്നെ റെഡി ആവൂലല്ലോ. ഇതിപ്പ രാവിലെ എല്ലം കയ്ഞ്ഞാ ഫ്രീയായിലേ പിന്നൊന്നും പേടി ക്കണ്ട അതങ്ങ് മാവ ദോശ് ശ ചുട് ആഹ് ദോശയ ന്നക്ക ചുട്ന്നങ് ഫ്രഡ്ജാക്ക്യച്ചാ രാത്രി വൈകി ചുട്ടാ മതിയല്ലോ.
അത് മതി.
അ ഇപ്പൊ രാത്രി ചുട്ടാ രാവിലെപ്പോ. ഇവര്ക്ക് അ് ബാക്കിണ്ടെങ്കി രാവിലെ കഴിക്കും ചെയ്യും സ്കൂൾലേക്ക് വർണങ്കും. മ് വേ വാറ്റ്യതാ താക്ക്യതാ ന്നങ്ങ് കൊട്ത്താ മത്യല്ലോ രാവിൽത്തേക്ക്.
പിന്നെ വീട്ട്ല് വേറാരൊക്കെള്ളത്.
അമ്മ മാത്രേള്ളു ഞാനും ഭർത്താവും രണ്ട് മക്കളും.
അഎന്നേള്ളൂ ലെ.
ഉം.
ഉം പിന്നെ കുട്ട്യാള് നേര്ത്തെ പോവോ.
രാവിലെ ഏഴേ ഇരുവേന് വിളിക്കും എട്ടേ ഇരുപേന് ബസ്സ് വരും അപ്ലേക്ക് റെഡിയാക്കങ്ങട് ഒരു യുദ്ധം കയ്യും അപ്പഴേ ക്ക്.
ശര്യന്നെണ്.
അപ്പളേക്ക് വേ അടുക്കളൊന്ന് വേ കാലിയാക്കണം.
ആഹ് എൽ കെ ജി പഠിക്കണ കുട്ടിക്ക് മടിണ്ടോ.
മടി പോവാ മടിയില്ല ഇവരെ യൂണിഫോം ഒര് ജാതി യൂനിഫോമാ മോന്. അത് ഒ അയിച്ച് ബാത്റൂം ഏഹ് ൽ പോവാനൊന്നും കഴിയ്ന്നില്ല രു അതുകൊണ്ടൊരു ഇത്ണ്ട്. മടി രാവിലെ ഇപ്പൊ നല്ല തണുപ്പല്ലേ നമ്മക്കെന്നെ എണീക്കാൻ കഴിയുന്നുണ്ടോ.
അഹ് ശെര്യന്നെ ഞമ്മക്കെന്നെ വെജ്ജ പിന്നെ നമ്മള് പാകില്ലല്ലോ വെച്ചിട്ട് നീക്കല്ലേ.
ആഹ് അല്ല ഇവര് ഒരോസം കട്ന്നോ പർഞ്ഞാ പിറ്റോസം പിന്നെ ഉസ്കൂള് മതിയാക്കണ്ടി വരും.
അതന്നെ പിന്നെയ് മറ്റേ യ എന്താണ് യൂനിഫോമെന്താണ്.
യൂണിഫോമാ റോംബർത്തെ പ്പാക്ക് ഇഷ്ടേ ആയിട്ട്ല്ല മോളവര്ക്കെല്ലാം ട്രൗസർ ആയിരുന്നു ഇത് റോമ്പർ ട്ട് പ്പ പക്ഷെ കാണാ മെനയ്ണ്ട് പക്ഷെ പിള്ളേർക്ക് മൂത്രയ്ക്കാ മുട്ടിറ്റത്. കുപ്പായം മോൻ ചെ നീളുല്ല അപ്പൊ കുപ്പായം പൊന്തിച്ച് ദേ ആ സിബ്ബൂരി ട്രൗസറൂരി. ട്ടാവുമ്പഴേക്ക് മൂത്രം പൊർത്തേക്കരും.
ആഹ് അത് ശര്യാണ് ചെറ്യേ കുട്ട്യേൾക്കങ്ങനെ എങ്ങനെ ഓൽക്ക് ക്ലാസൊക്കെ തൊട്ങ്ങ്യോ.
ക്ലാസ്ല്ല്ലാം തൊടങ്ങി അതൊന്നും കൊഴപ്പൂല്ല ഇതാണ് പ്രശ്നം പക്ഷെ ഓൻ്റെ ക്ലാസ്. സ്ല്ള്ള എല്ലാരും ഒനകാട്ടി വില്ലത എല്ലാരും അ അധികാളും മറ്റേ എൽ. എൽ കെ ജിടെ മുമ്പത്തൊരു പ്രീ സ്കൂൾലല്ല പോയ കുട്ട്യാളാ അപ്പൊ വയസ്സുണ്ട് ഇവന് നാല് വയസ്സെയുള്ളൂ അവര് അഞ്ചു വയസുള്ള കു ട്ട്യളെല്ലു ഉണ്ട് അപ്പനാ പഠിച്ചല്ലേ മൊ ബാത്റൂമ അന്റെ മോൻ എറ്റും ചെറ്ത് നീളു ഇല്ല തടിയുല്ല കാണാനുല്ല.
അതന്നെണ് ഇന്റതും കോലം.
രണ്ടു വയസ്സ് വരെന്ന് ചോയിച്ചാ ആള്ണ്ട് ഞാ പർഞ്ഞ് ര
ആതെ. ആഹ് ഞാന്പ്പ ചേർത്താൻ ചെന്നപ്പോ അവർത്തെ സാറ് ഏ ടീച്ചറ് ചോയിക്ക്യാണ് ഏ ഇബനേണോ. ചേർത്താ കൊട്ന്ന്ക്ക്ണത് തിനെണോ ചേർത്തണത് ന്ന്. അവ ഞാ പർഞ്ഞു ആ ഓനന്നെണ് ചേർത്ത്ണത്.
മോള പഠിപ്പി ച്ച ടീച്ചർമാരും ചോയ്ക്കാ ഓന് പ്രീ കെ ജിയിലാണോ ൻ പറഞ്ഞു അല്ലാന്ന്.
ആ അതന്നെയെ ഇറ്റങ്ങള് തീരെ വലുപുല്ല തടില്ല സംസാരിക്കാനൊക്കെ എങ്ങനെ
ആരോടും ഓന് മുൻ മുണ്ടൊന്നുല്ല ഓനങ്ങോട്ട് ആരോടും കൂടാ നകാട്ടി ചെറിയ ആള ഓനിക്ക്ഷ്ടം അവരെ കമ്പനിയാവും ബാക്കിയുള്ള ആള പോയി ഇടപെടുന്നുല്ല ഓൻ ടീച്ചർ പറയുന്ന ഴുതി ടീച്ചർ പറഞ്ഞ കേട്ട് ടീച്ചർഴിക്കുന്നതിനുത്തരം പർഞ് ഓനടിര്ക്കും. ത്രെന്നേ ആരൊക്കെ ശല്ല്യോല്ല.
അതെ ഇവന് കൊ പ്പൊന്നുല്ല സംസാരം ഞത് ക്ലിയർ ആയിട്ടില്ല അങ്ങ് നല്ല പോലെങ്ങോട്ട തിരിഞ്ഞ് ട്ടില്ല ഓരോന്ന്
അത് ഇവ ഇവനും അങ്ങനെ പക്ഷെ നാവിന്റെടിൽൊ ഇതുണ്ട് അത് പറയുന്ന എല്ലാരും മുറി ത്തെന്താ ആ ഒരു വള്ളി മുറിക്കണം. അങ്ങനെ ആ നാവ് ഇങ്ങനെ മുട്ടിയിട്ടാ അത് വരെ ഉപ്പാക്കെല്ലോം ഉണ്ടായോ അങ്ങനെ അങ്ങനെ ഇതാക്കിയതേ ഉള്ളു അതുകൊണ്ട് ഒരു വ്യക്തത ഇല്ല സംസാരത്തിന്
ആഹ് അങ്ങനെ ഇണ്ട്ന്ന്ണ്ടേല് കട്ടിയണം തോന്ന്ണുല്ലെ
ആഹ് കാണിച്ചിട്ടില്ല അങ്ങനെ ഇണ്ടാപ്പൊ പറയുന്ന മനസ്സിലാവും പക്ഷെ ഓർക്കെല്ലാം അറിയും മാ പറയും എല്ലാം ചെയ്യും. ക്ഷമ്മക്ക് കുറച്ച് തി തിരിയാൻ സമയം എട്ക്ക്ന്ന്
ആഹ് ഇവൻക്ക് പിന്നെ ആ അതൊന്നും കൊഴപ്പൊന്നുല്ല. മറ്റേ എന്താ ഇന്നാലും ഓന്റെ പ്രായം അതല്ലേ ചെറ്യേ കുട്ട്യോള് പെട്ടെന്ന് പറ വർത്താനം പറയും ചെലോര് പെട്ടെന്ന് വർത്താനം പറയില്ല
അപ്പൊ ചെ അത് ശരിയായിക്കോളുന്നു ആറ് വയസ്സ് വരൊക്കെ കുട്ടികളെ സംസാരം
പോൽത്തെ കുഴപ്പമുണ്ടെലും അക്ഷരം ക്ലിയർ ആകൂ എന്നിട്ട് ഇവിടെന്നെ ഗവൺമെന്റിന്റെ ഒരു തറാപ്പി ഉണ്ടായിന് ന്ന്ട്ട് അട പോയി അതിന് ഇതാക്കി പക്ഷെ മോളിൻ്റെ ഓ- ഓ പിന്നെ നമ്മള് മതിയാക്കി നമ്മുക്ക് എപ്പം പൊയിക്കോണ്ട് നിക്കാൻ കയിയുന്നില്ലല്ലോ അത് ഓക്കെ ആയി പക്ഷെ അതിങ്ങനെ എല്ലാരും കൂട്ടത്ത് കൂടുമ്പോ അത് റെഡിയാകും.
വർത്താനം പറയലും ഇണ്ടാവൂല കൂട്ടത്തിൽ കൂടി വർത്താനം പറഞ്ഞാ തന്നെ ശരിയാവുള്ളൂന്ന് തന്നെ പറഞ്ഞു.
ആഹ് യു മൊ എന്ന് വച്ചാ നമ്മ ഇങ്ങോട്ട് നാട്ടിന്ന് വന്നേ പിന്നെമ്മ ഒറ്റക്ക അമ്മ മാത്രേള്ളൂ വേറെ ആളൊന്നും കാണുന്നില്ല അങ്കൻവാടീലെല്ലാം പിന്നെ പോവാൻ തുടങ്ങി. അപ്പൊ അങ്ങനൊ ഒരു ഇത്ണ്ടായി കാ ഇപ്പൊ ശരിയായി ഇപ്പൊ പറയാത്തത് ഇപ്പൊ ഒന്ന് നിർത്തോന്ന് പറയേണ്ട ഗതികേടായി നമ്മക്ക്
ശരിയന്നെ
ആഹ് എല്ലാട്ത്തും പനിയാ നമ്മള് രണ്ടാഴ്ച്ച പനിച്ച് കെടന്നു മോനല്ലാം ഒരാഴ്ച്ചയോളം അതുകൊണ്ട് വീ ഇപ്പൊ പോവുമ്പോ കൊർച്ച് ക്ലാസ് മുമ്പോട്ട് പോയി.
അത് ശരിയാണ്.
അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഓൻക്ക് വേം ഇതാവും വേം മടുക്കും എന്തും വേമടുക്കും. ഓ ക്ക അങ്ങനല്ല മോന് വേം മടുക്കും ആഹ് രണ്ടു വര ഇട്ടേന് മതി ഇത്താ കയിഞ്ഞ് ഇത്താന്ന് പറയും.
ഓൻക്ക് പഠിക്കാന് ഓൻക്ക് പഠിക്കാന് ഇതാവാണ് ന്ന്ളെളാരു അവർക്ക് വര്ണില്ലേ
പക്ഷെ തിരിച്ചാ മോള് മോക്ക് എല്ലാം ഇതാക്കാനും എഴുതാനും ഇതാക്കാനും ഭയങ്കര ഇൻട്രസ്‌റ്റാ അതിഷ്ട്ടാണ്.
അതെ
ഓനങ്ങനെല്ല
ഉം പിന്നെ വ പർത്ത മലയാളം റാ പാ ഒക്കെ എടുത്തക്കണു
ഇല്ല ഇവർക്ക് അതൊന്നും എത്തിറ്റില്ല ഇവർക്ക് മറ്റെ ചെരിച്ചിട്ട്ള്ള വരെ കുത്തനള്ള വര വളങ്ങനള്ള വര തിരിച്ചില്ല വര അങ്ങനെ പഠിക്ക അത്ര ഇംഗ്ലീഷ് അക്ഷരം എത്തീറ്റ ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ചരിച്ച് വരക്കോ അങ്ങനെ അയിന് ഇംഗ്ലീഷിൽ പറയണന്നെയ്തോ ഇത് പറഞ്ഞ ശരിയാവിലല്ലോ അപ്പൊ അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആക്ക് ഇങ്ങനെ അങ്ങനെ പഠിച്ചപ്പോ അങ്ങനെ ആവുമ്പം വേഗം ഇവേര്ക്ക് നമ്മം പഠിപ്പിച്ചൂടാ അക്ഷരങ്ങള്. വച്ചാ അവരെ മെത്തേഡില് പഠിപ്പിക്കണം ചെരിച്ച് വരക്കൂ ഇപ്പറത്തേക്ക് ചെരിക്കൂ നേരെ വര ക്കൂ അങ്ങനെ പറിബാണ് ഏ വിത്ത്
ശെര്യന്നേണ് അങ്ങനെണ്ട്.
അഹ് അങ്ങനെ നമ്മളിപ്പ പഠിപ്പിച്ചാ പിന്നെ അവര് അതിലിന്നെ ഇതാക്കും മോനാദ്യേലെ എ ഏ ഇതല്ലെങ്ങനാ തിരിച്ചിട്ട്. എടതു ഭാഗത്ത്ന്ന് തൊടങ്ങീട്ട് വരയിടല് വലത് ന്നല്ലെ മ്മം തൊടങ്ങാ.
ആഹ് അങ്ങനെത്തന്നെ സ്ലേറ്റ് കറക്റ്റ് പിടിക്ക്‌ണില്ല
ആഹ് അതലെഴുതിയത് ഇപ്പ ഇങ്ങനെ തുടങ്ങും ഇപ്പ അറ അറബി ആയാല് ആഹ് ആഹ് അന്ന ഓക്കെടി